ആഹ് ഹലോ കേൾക്കാവോ
ആഹ് കേൾക്ക്ണ്ട് കേൾക്ക്ണ്ട്.
ഉം എന്തെക്ക്യാ രാവിലെ?
ഹ് ഹു രാവിലതാ കിച്ചണിക്ക് പോയില്ല്യ ആഹ് ഞാൻ പ ഞാൻ കിച്ചണ്ക്ക് പോയില്ല്യ ആ
ആഹ്
പിന്നെ കുട്ടിയാള് എട്ടര ഒമ്പത് മണിയൊക്കാവുമ്പോ പോവൊള്ളു അപ്പൊക്ക എറങ്ങാച്ച്ട്ട
ആഹ് ചോറൊന്നും കൊണ്ടു പോവണ്ട
ഇല്ല ഇല്ല പിന്ന മോന് സ്കൂള്ന്ന് വാങ്ങിക്കാണ് ചെർത് വല്യയോന് പിന്നെ ഫുഡ്‌ കൊണ്ടവാറില്ല.
ഇല്ല ആഹ് ആഹ് എത്രിലെക്കെ ആണ് ആഹ് ആഹ് ആഹ് ഓ ഓ ഓ പഠിക്കാൻ പോവാണോ?
അല്ല ഇപ്പൊ ലാബ്.
ലാബ് ആഹ് വർക്ക് ചെയ്യുവാല്ലേ ആഹ്
അതെ ഉം ട്രെയിനിങ് ഒക്കെ കഴിഞ് ഇപ്പ വർക്കിൽ അയിക്ക്ണ്
കയറി ആ ആഹ് ഞാൻ ലാബ് കഴിഞ്ഞാരുന്നു നിന്നത് അപ്പൊ കഴിഞ്ഞു മുന്നേ ആണ് ഉം ഇല്ല ചെയ്യ്ണൊന്നുല്ല
ആഹ് പിന്നെ കുട്ടിയാളായി കഴിഞ്ഞാല് കൊറേ ബുദ്ധിമുട്ടാണ് മ്
തന്നെ
അതെന്നെ കല്യാണൊക്കെ കഴിഞ്ഞ്കഴിഞ്ഞാ പിന്നെ രാവിലെ ഉം രാവിലെ ദോശ ആക്കാന്ന് വിചാരി
ആഹ് ആഹ് കറിയോ
മുട്ട കറി ഇണ്ടാക്കാൻ
ചോറപ്പൊ ഉച്ചക്ക് നോക്കിയാതിയല്ലേ ചോറ
ആഹ് ചോറ് ആഹ് ചോറ് ഉച്ചക്ക് മതി അപ്പപിന്നെ ആക്കത്തിൻ മതി കു കുട്ടിയാളൊന്നുല്ലല്ലോ ഉച്ചക്ക്
ആഹ് ആഹ് ആഹ്
മോന് ചെറ്തും പോവും മൂത്തമോള് മോളും അവള്ലാബ് പോയ പിന്നെ വൈകിട്ടാണ്.
അപ്പൊ മോക്ക് ചോറ് കൊണ്ടുപോവണ്ടാ?
ആ മോള് കൊണ്ടോവും അതിനൊക്കെ റെഡിയാക്കി എടുക്കും. മ് അത് പോയല്ലോ ആറരക്ക് പോയിക്ക്ണ്.
ഓ രാവിലെ പോയി ഒഹ് ഹോ ഹോ
ആഹ് നേരത്തവിടെത്തണം ഏയ് ഒന്നും കഴിക്കാറില്ല അത് ആയ്റ്റ്‌ പോവ ചെയ്യവിടന്ന്. ഉം കയ്ച്ച് ഇവട്ന്ന് പോവും
ഉം അങ്ങനെ രാവിലെക്ക പോവുമ്പം എത്ര മണി വരാ
അത്‌രാവിലെ ആറരക്ക് കേറി കൈഞ്ഞാൽ രണ്ട്ര രവരെ
ആഹ് ഉച്ചവരെ ഇള്ളപ്പൊ
ആ അപ്പ പതിനൊന്ന് മണിക്ക് പതിനൊന്ന് മണിക്ക്
ഓ ഹൊ ഹൊ
ഇഞ്പ്പോ മോള് ഇഞ് ഉം ഇഞ്പ്പ ഇഞ് ഫുള്ളാവാൻ പോവാണ് എട്ട് മണി മുതല് അഞ്ച് മണി വരെ ആവാൻ പോവാണ്. ഇഞ്, ഇഞ് സ്ഥിരം അങ്ങനെ ആക്കാ ആക്ക്ണ് ഇണ്ട്പ്പൊ കൊ ച്ച് ഒരാഴ്ച്ച കഴിഞ് കഴിഞ്ഞ ഉം
അ ഹ ഹ ആ ഒരു മാസഅവര് നോക്കിയതാരിക്കും
ആ ആ അതെ അതെ അതെ അപ്പൊ പിന്നെ അങ്ങനെ ആണപ്പോ ലാബമ അവ്ടെ തന്നെ വേറെ ലാബൊക്ക മാറാ വേണ്ടിട്ട്
ആ
അങ്ങനെ ഉം ഇന്ന് അവള്ക്ക് മാറ്റാനുള്ള പ്ലാനാ
ഉം ഉം
അപ്പവര് ചെക്കെയ്തിട്ട് കേറ്റാവേണ്ടിട്ടേ
ഓ ഓ ഓ പറ്റോ ഇല്ലയോന്നൊക്കെ നോക്കി എടുക്കട്ടെ
അങ്ങനിഞ്ഞി അട്ത്തായ്ച മുതലങ്ങട്ട് മാറാൻ പോവാ
ഉം ഉം ഉം ഉം അടുത്തന്നെ പോയ് വരാഒള്ള ദൂരഉള്ളൂ
ഇപ്പോയ് ഇപ്പ അവടടുത്താണ് ഇനി പൊന്നാണി പോണം ഉം ബസ്കേറി പോണം ഇതിപ്പൊ നമ്മളരു പ്പറമ്പ അങ്ങാടി തന്നെ മോന ണ്ടാക്കി കൊടുക്കും. വണ്ടിമ ബിനിമോൾക്ക് ബസ് കേറി പോണം
ഓ അങ്ങനെഒക്കെ വരുമ്പ പിന്നേം ബുദ്ധിമുട്ടാവും പിന്നെ
ബുദ്ധിമുട്ട് തനെയാണ് പിന്നപ്പ ഇതന് ഇവിടെന്ന് ആ അപ്പ ഞമ്മള്
സർക്കാരിന്റെ ആണോ അതോ സ്വകാര്യ ആണോ പ്രൈവറ്റാണോ ഉം
ഡി എം എൽറ്റി പഠിച്ചല്ലേ രണ്ട് വർഷത്തെ കോഴ്സ്
ഡി എം എൽറ്റി ഓ അത് തന്നെ അല്ലെ ഞാനും അത് തന്നെ ഞാൻ ഞാൻ പ പത്ത് കഴിഞ്ഞിട്ട് നേരെ ഇതിന് പോയതാ രണ്ട് വർഷം കോഴ്സ് ചെയ്തു
ആ മോള് രണ് പ്ലസ് ടു കൈഞ്ഞിട്ട് നേരെ രണ്ടുവർഷത്തെ കോഴ്സിന്കേറി
ഓ ഇത് മറ്റേ സർട്ടിഫിക്കറ്റായതുകൊണ്ട് ഇതാണ് മറ്റേ ഭാരത സർ കറന്റ്‌ സട്ടിഫിക്കറ്റ് അല്ലേ വരുന്നെ ഡിപ് ആം അതുകൊണ്ട് പൊറത്തോട്ടൊക്കെ നല്ല ഇതാ
ഇത് പൊറ്ത്തു പോവാ പറ്റോ ഇതിന്
ആ ഇതിന് പൊറ്ത്തേക്ക് പോവാപറ്റും
അല്ല ഡിപ്ലോമ ആയാലോ സട്ടിഫിക്കറ്റ് റെഡി ആവുവൊ
ക്ക് ഒരു സമയത്ത് ഒരിതൊണ്ടാര്ന്നു നമ്മടെ ഗവൺമെന്റിൻ്റെ അപ്രൂവാക്കി കിട്ട്ന്നെ അറ്റസ്റ്റ് ചെയ്ത് ചെയ് ചെയ്ക്കുന്നൊരിതൊണ്ടാര്ന്ന് അങ്ങനെ വരുന്ന സമയത്ത് നമ്മള് കൊണ്ട് അറ്റസ്സ്റ്റ് ചെയ്യിപ്പിച്ചാതി അപ്പ നമക്ക് ഗവൺമെന്റിലായാലും നിക്കാം പൊറ്ത്തേക്കായലും പോകാം പൊറ്ത്തേക്കൊക്കെ പോണോങ്കി പിന്നെ ലെ എക്സാമെഴ്തിട്ട് പോണോല്ലോ
അതെ
അങ്ങനെയൊക്കെ പോകാം അങ്ങനെ പോകാൻ പറ്റൂ
ഉം മൊളെ ഇപ്പോ കല്യാണൊക്കെ റെഡി ആയതാണ്
റെഡി ആയിരിക്കാം ഓ ആ ജോലി പൊക്കട്ടെ ജോലിക്ക് പൊ പൊക്കോട്ടെ ജോലിക്കൊക്കെ പോയി ആ അതൊന്ന് സ്വന്തം കാല്ലൊക്കെ ആയി ട്ട് ഇപ്പൊ ഒടനെ ഉണ്ടോ
ഏപ്രി ൽനാലാതി അടുത്ത വർഷം
ആ അടുത്തവർഷംഅത്രനാ വരെ പോട്ടെ
എട്ട് അമ്പത് മാസം കൂടെ ഒണ്ടാവും
ഒണ്ട് ആ ഉ ഉം ഉ അത് അടുത്ത തന്നൊണോ നോക്കിയക്കെന്ന അതോ
പോത്തനൂരാണ് ഉ അടുത്ത് തന്നെയാണ് കുറച്ച അധികം അവർ ദൂരൊന്നുല്ല
പിന്നെ വേറെ എന്തൊക്കെയാ
അവന് പറയില്ല ഉള്ളത് ഉ
റെസ്റ്റ് അന്നല്ലേ ഇനിപ്പ പള്ളി മദ്രസേൽ പോണ പിള്ളാരൊന്നും ഇല്ല
ആഹ് അതന്നെ ചെറുത് പോയിക്കണ് അതിന് ഒമ്പത് വയസ്സായി
ആഹ് ഓ ഓ ഹൊ ഹൊ രണ്ടു പേരോ അതോ മൂന്നോ
മ് അതെ മൂന്നാള് ആ അനക്ക് മൂന്നൊട്ടികളാ
ഇല്ലാ ഒരാളേ ഉള്ളു അഹ് ഒരാളെ ഉള്ളൂ ഉം ഒരാളെ ഉള്ളൂ എഴന്നേറ്റിട്ടില്ല
അയ്ശരി ആ നാക്ക് തോന്നി അവിടന്ന് സംസാരം കേൾക്കുന്ന പോലെ തോന്നി
ഉം
വേറെ ഫാമിലി വേറെ ആൾക്കാരുണ്ടോ
ഉമ്മ ഒണ്ട് വാപ്പ ഒണ്ട് ആ ഇത്ത ഒണ്ട് ഇപ്പ ഞാൻ എന്റെ വീട്ടിലാണ് ഒള്ളത് ഇത്താടെ രണ്ട് മക്കളുണ്ട് അവര് എഴുന്നേറ്റിട്ടുണ്ട്
അതാണ് സൗണ്ട് കേൾക്കണ്ട് കുട്ടികളെ സൗണ്ട് കേട്ടെ
വീട്ടി മൂന്ന് പേരുണ്ട് എന്റെ മോളെ എനീറ്റിട്ടില്ല അവള് എ ട്ട് മണിയൊക്കെ ആകുമ്പോഴേ എഴുന്നേക്കുള്ളൂ പഠിക്കാൻ പോണ സ മയമാവുമ്പോ എഴുന്നേക്കും പോയി കുളിക്കും പല്ലൊക്കെ തേപ്പിച്ച് കൊണ്ടുന്ന് ആഹാരം കൊടുത്ത് ഡ്രസ്സ് ഇടീക്കുമ്പോ ആ നേഴ്സറിൽ ആക്കിയേക്കുന്നു നേഴ്സറില് പ്രൈവറ്റ് നേഴ്സറി എൽ കെ ജി അല്ല അതിന് മുമ്പായിട്ട് ഉം
അഹ് ശരി ആഹ് ആഹ്
അങ്ങൻത്തെ ഓരോ പരിപാടിയിലാണ് പ്പആക്ക് ചോറ് കൊണ്ടു പോണം
അതാ പ്പ മോളൊക്കെ ഒന്ന് റെഡിയായാലൊക്കെ ജോബിന് പോവാ അല്ലെ
പോകാം അങ്ങനെ പോകാംന്ന് പറഞ്ഞാണ് എന്ന് വെച്ചാൽ രാവിലെ പത്ത് ടു മൂന്നേ ഉള്ളൂ ഇവര്ക്ക് ക്ലാസ്സ്‌ വരുന്നത് അപ്പൊ പിന്നെ ആ ടൈമിനൊന്നും എനിക്ക് പോകാൻ പറ്റൂല ഇപ്പോഴാലും ട്രെയിനിങ് അറ്റൻഡ് ചെയ്തൊണ്ടിരിന്ന് സമയത്താണ് ഞാൻ പ്രഗ്നന്റ് ആവുന്നത് പിന്നെ കൊറോണ സമയയിരുന്നു അപ്പ പിന്നെ ആ ട്രെയിനിങ്ങോക്കെ അവിടെ വച്ച് സ്റ്റോപ്പ് ആക്കി
അതാണ് അതാണ് ബുദ്ധിമുട്ട് ഉം
ബ്ബക്ക് ഇപ്പ പിന്നെ എന്തെങ്കിലും നോക്കാൻ ആ ട്രെയിനിങ് കംപ്ലീറ്റ് ആയ കാരണം കൊഴപ്പില്ല ആഹ് ഇനിയിപ്പ ഫുള്ള് ഇതാ പണിയാണ് അത്രോ സമയം നമ്മുടെ വേസ്റ്റ് ആവുകയും ചെയ്യും
ജോലി ഇട്ടത് അത് ഒറപ്പാ. കാരണം ഞാപ്പേട്ടും ജോലിയെണ്ടാവും. അതാണ് തീരെ
ഉം അവിടെ പഠിച്ച സമയത്ത് ഈ ഇരുപതിനായിരം ആയിരുന്നോ എനിക്ക് ക്ക് ആ സമയത്ത് ഇരുപതിന പതിനെട്ടോ പതിനാറോങ്ങാണ്ടായിരുന്നു ഞാൻ പഠിച്ചു ഇപ്പ ഇറങ്ങീട്ട് ആറു വർഷോങ്ങണ്ടായി
അതെ അന്നൊക്കെ കിട്ടിയിരുന്നാ എ എവിടെ പഠിച്ചിര്ന്നെ
പ്പതി ഇവിടെ തന്നെ പുനലൂര് തന്നെയിരുന്നു പഠിച്ചിരുന്നത്
അത ആഹ്
കെഴക്കേണ്ട. എ ഇവടെയിപ്പ എത്രയാരുന്നു എമൗണ്ട്?
ഇവടെന്ന് പറ്റ കറവെവിടെ. എ എട്ട് ഉം
അതെല്ല ഞാ പറഞ്ഞേ. പഠിക്ക് നമ്മള് പഠിച്ച സമയത്ത് രണ്ട് വർഷത്തെ കോഴ്സിന് എത്രായി? മുപ്പത്തഞ്ചായല്ലേ. എനിക്ക് പതിനെട്ടെങ്ങാ പതിനെട്ട്. അത്രോങ്ങാണ്ടേ ആയിട്ടൊള്ളാരുന്നു. വർഷം മാറി വന്നിട്ടൊണ്ടല്ലോ. ഉം
ഉം മോക്കുപ്പത്തഞ്ചുരൂപയെക്സാംഫീസടക്കാന്നുപ്പത്തഞ്ചു രൂപ.
ആഹ് ഓഹോഹോ
ഉം
ഇത് ഇരുപതിനത്തേങ്ങാണ്ടേ യായൊള്ളൂ. അത്രോം ആയിട്ടൊള്ളാരുന്നു.
ഞാനേ സാലറിയദ്ദേശിച്ചേ വിചാരിച്ച്.
സാലറി ആണെന്നല്ലേ ആഹ്. ഇപ്പ നമ്മെടെ നാട്ടിലൊന്നുയ ത്ര സാലറിയൊന്നും കിട്ടൂല. നമ്മടെ നാട്ടി കിട്ടൂല. പൊറത്തുപോയായിതിന് നല്ല സാലറി ആഹ് ആഹ്. ആന്നാന്നാന്ന്. എല്ലാം നേഴ്സാവെട്ടെ എല്ലാത്തിനും.
എല്ലാത്തിനും നല്ല സാലറിയാണ്. പൊറത്ത്.
പക്ഷേ അങ്ങനെ പൊറത്തേക്ക് പോകലെക്കെ കൊറവാണല്ലോ. പിന്നെ കെറെ കുഞ്ഞുങ്ങക്ക് പൊറത്തേക്ക് പോകാനാരിക്കു ഇഷ്ടം. നമ്മളെപ്പോലൊന്നു ല്ലല്ലോ. എല്ലാരും ഓരോത്തരുടെയിഷ്
കുട്ടികളക്കെ ഓരോരോ സ. ഇപ്പത്തെ ജനറേഷനൊക്കെ മാറി മാറി വരികല്ലേ.
പിന്നെ
എല്ലാരും അത് തന്നെയാണ്. അപ്പത് ഡിപ്ലോമയായ കാരണം പൊറത്ത് പോവാൻ പറ്റില്ലാന്നൊള്ളൊരു സങ്കല്പത്തി
ഉം ഉം കല്യാണം കഴിഞ്ഞു പോകുമ്പോഴാണ് അഹ
ഉം
എന്നാലും ഒര് ജോലി കയ്യിലൊണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മക്കൊരു പ്രശ് നം വരൂലല്ലോ. അങ്ങനെ പറഞ്ഞ് ആശ്വസിക്ക.
അതെ. ഉം അതാ അവനെക്ക് കൊണ്ടുപ്പോണെന്നൊക്കെയൊള്ളയാളന്നെയാണ്. അങ്ങനേലും. ആ അപ്പ അവെടെ ആറെഡിയാക്കണന്നെക്കെയതല്ലേ.
ഇങ്ങനെ ഓ പെണ്ണുങ്ങളെന്തിനാ പടിക്ക. അങ്ങനെത്തെ ഒള്ളയാൾക്കാരൊണ്ട്. ഇപ്പഴും. ഇല്ല എത്രയോപ്പേര്?
വേറെ ഫാമിലി കുറവെ വില്ല. അതുകൊണ്ട് സമാധാനം. ഞാന് പേടിച്ചിരുന്നു. എന്താവുന്നോള്ളേ. പറഞ്ഞിയച്ചിട്ടയവര് ചെയ്യാൻ സമ്മയിക്കണുവില്ലാ. അത് ചെന്ന് കഴിഞ്ഞായവര് സ്വഭാവാങ്ങ്ട്ട് മാറുകാണ്.
ആ അത് തന്നെ. ആ പറഞ്ഞോക്കെ ശെരി പഠിപ്പി ന്നൊക്കെ പറയും പക്ഷെ പിന്നെ അത് കഴിഞ്ഞാ. എങ്കി ഓക്കേടെന്നാ. ആഹ്
ക്കെ ശെരി